ഹലോ.
ആഹ് കേക്കുന്നുണ്ടോ ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ
ആഹ് ഇവിടെ സുഖം ഭക്ഷണൊക്കെ കഴിച്ചോ.
ആഹ് ഭക്ഷണം കഴിച്ചു
ആഹാ ഇന്നെന്തായിരുന്നു സ്പെഷ്യല്.
സ്പെഷ്യലൊന്നുല്ല സാമ്പാർണ്ടായിനിം
ആഹാ മീനൊന്നും കിട്ടിയില്ലേ.
മീനൊന്നും കിട്ടയില്ല മഴ കാരണം മീനൊന്നും വരലില്ല.
അതെല്ലേ ആഹ് ഇവിടെ അതന്നെ രാവിലെ തൊ ട്ട് മീൻകാരെ നോക്കിയിരുന്ന് നമ്മള് കുഴഞ്ഞല്ലാതെ മീൻകാരാരും വന്നില്ല. വള്ളൊന്നും പോവുന്നില്ലെന്ന് തോന്നുന്നു മഴയായതുകൊണ്ട്.
ആഹ് ഉം.
അത് കാരണം ഇവിടെയും ചമ്മന്തിയും തോരനും അവിയലു ഒക്കെയ.
ആഹ് ഫുഡ് കഴിച്ചോ ആഹ് മഴണ്ട്.
ആഹ് ഇവിടേം നല്ല മഴയായിരുന്നു രാവിലെതൊട്ട് ഭയങ്കര മഴ നിർത്താതെ മഴയായിരുന്നു.
ആഹ് നിർ
ഇപ്പൊകൊറച്ചൊന്ന് കൊറഞ്ഞിട്ടുണ്ട്
ഇവടെ ഇപ്പയും മഴ
ആണല്ലേ ആഹ് ഇവിടെ ഇപ്പ കൊറച്ച് ഒന്ന് കൊറഞ്ഞിട്ട് ഒണ്ട് കൊറച്ച് നേരായിട്ട് മഴ ഒന്നും പെയ്യുന്നില്ല പിന്നെ നല്ല തണുപ്പ്ണ്ട് തണുപ്പൂണ്ട് കൊതുകൂണ്ട്
ആഹ് എയ് കൊതുക് ഒന്നും ഇല്ല
ആണല്ലേ
ഉം
ഇവിടെ അടുത്തെല്ലാം കാടു പിടിച്ച് കേടക്കുന്ന കാരണേ ഈ മഴ ആയി കഴിഞ്ഞാല് മഴ ആയി കഴിഞ്ഞാല് ഭയങ്കര കൊതുക് ശല്യ ഉം കുട്ട്യാളൊക്കെ ഇണ്ടോ
ആഹ് കുട്ടികള്ണ്ട് രണ്ടു പേര്ണ്ട്
ആഹാ പഠിക്കുവാണോ
ആഹ പഠിക്കയാ
ഊം
ആഹ് ചെറിയ കുട്ടികള് തന്നെ മൂത്താള് അഞ്ചാം ക്ലാസ്സില് രണ്ടാമത്താള് രണ്ടിലും
ആഹ്
ഉം അവിടെ
ആഹ് ഇവിടെം എനിക്ക് രണ്ട് കുട്ടികളാ ഏഹ് രണ്ടു പേരും എരട്ട കുട്ടികളാ മൂന്ന് വയസ്സ് ആവുന്നു അടുത്ത മാസം മൂന്ന് വയസ്സാവും ഒരു മോനും മോളും മോനും മോളും
ആഹ് മൂന്ന് വയസ്സ് ആവണൊള്ളൂലേ രണ്ടു പേരെ നോക്കണത് ഒരു ബുദ്ധിമുട്ട് ഒണ്ടാവില്ലേ
ബുദ്ധിമുട്ടാണ് ഇപ്പം പിന്നെ ശീലായി ഇപ്പൊ പിന്നെ പ്ലേ സ്കൂളിൽ വിട്ട് തൊടങ്ങിയത് കൊണ്ട് ഏഹ്
നടക്കാന് ഒക്കെ ആയില്ലല്ലേ ന
ആഹ് അതെ അതെ അപ്പ ആ ഓട്ടം ചാട്ടം ഒക്കെ ആണ് ഇപ്പോ ഒരു മാസം കൊണ്ട് പ്ലേ സ്കൂളിൽ വിടുന്നുണ്ടേ അപ്പൊ പ്ലേ സ്കൂളി വി വിട്ട് തൊടങ്ങിയത് കൊണ്ട് കൊറച്ച് ഒരു ആശ്വാസം. മറ്റേത് ഇവരെ ഇട്ടൊണ്ട് നമ്മള് ജോലി ഒക്കെ ചെയ്യുമ്പോ ഒരു പാടെല്ലെ. ആ അപ്പോ ഇപ്പഴാകുമ്പൊ ഇവരെ വിട്ട് കഴിയുമ്പം ജോലി ഒക്കെ ഒതുക്ക് ക്കാനു ഉള്ള ഒരു ടൈമ് കിട്ടും. മറ്റേത് രണ്ടാളെ നോ കിക്കൊണ്ട് ജോലി ഒതുക്കാൻ നിന്ന് കഴിഞ്ഞ നമ്മള് കൊഴിം.
ആഹ്
ആഹ്
ഹസ്ബൻഡിന് ഒക്കെ എന്താ വർക്ക്.
അല്ല ചേട്ടാ മേശരി പണ്യാ.
ആഹ്
അവിട്യാെ.
ഉം ഇവിടിം അതെന്നെ കൺസഷൻ വർക്കെന്നെ.
ആണല്ലേ ആഹ്. ഇവിടെ പിന്നെ രണ്ടാൾക്കും കുഞ്ഞുങ്ങൾക്ക് രണ്ടാൾക്കും പനിയായിരുന്നു. രണ്ടാഴ്ചയായിട്ട് പനിയായത് കാരണം. വിട്ടു തൊടങ്ങി പിന്നെ രണ്ടാഴ്ചയോളം ഡേക്കെ പ്ലേ സ്കൂളില് വിടാൻ പറ്റിയില്ല. പിന്നെ ഇന്നോട്ട് വിട്ട് തൊടങ്ങിയതേ ഒള്ളു. എന്ത് പറ്റി എന്ന് അറിഞ്ഞില്ല മടിയില്ലാതെ പോയി മറ്റേത് ഭയങ്കര മടിയാ പോകാനെ. വീട്ടിൽ നിന്ന് കളിക്കുന്ന്യെ ഇഷ്ടം. കരച്ചിലും വിഴിച്ചിലും ഒക്കെ പക്ഷേ ഇന്ന് കരയാതെ ഒക്കെ അങ്ങ് ഒരുങ്ങി പോയി. ഒരിക്കി അപ്പോ യൂണിഫോമൊക്കെ ഇട്ട് ഒരിക്ക്. ഒരു കൊഴപ്പം ഇല്ലാതെ പോയി എന്ത് പറ്റിയന്നാ ആവോ.
ആ നല്ല ദിവസാവും അവര്ക്ക്.
ആ അതെ ഞാനും അതിശയിച്ചു. എന്ത് പറ്റി സാധാരണ ഒ ഒ നമ്മള് രാവിലെ എണീറ്റ്. സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പ തന്നെ പറയും. എനിക്ക് പോകണ്ടാമ്മെ! ഇന്ന് സ്കൂളിൽ പോവുന്നില്ല. ഇന്ന് സ്കൂളിൽ ടീച്ചർ ഇല്ല. ഇന്ന് അവടെ! ആരും ഇല്ല. പോവുന്നില്ലാന്നൊക്കെ പറയും. പക്ഷെ ഇന്നൊന്നും പറഞ്ഞില്ല. രാവിലെ! സ്കൂളിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ എണീറ്റു. ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ച്. രണ്ടുപേരും റെഡിയായി കഴിഞ്ഞു. ഗെയ്റ്റിന്റെ വാതിലിൽ ചെന്നപ് കൊഴപ്പല്ലതെ അവിട്ത്തെ ആന്റി വന്ന് വിളിച്ചപ്പോ കൂടെങ്ങ് പോവുകയും ചെയ്തു.
ആഹ്. അവര് പോയാല്. ഒര് അന്തണ്ടാവില്ലലെ? പിന്നെ വര.
ആഹ്! പോയി കഴിഞ്ഞാല് നമ്മള് വിടുമ്പം വിചാരിക്കും! ആഹ്. വിട്ടു ഒരാശ്വാസം അന്നേരം! തേ ഒള്ളു. പക്ഷെ കൊറച്ച് കഴിയുമ്പം വരാൻ സമയായോ വരാൻ സമയമായൊന്ന്ള്ള ടെൻഷനാ.
ഉം വീട്ടില് നിങ്ങള് മാത്രെ ഒള്ളു?
അല്ല ഞാനും ചേട്ടനും മക്കളും പിന്നെ ചേട്ടന്റെ അമ്മി ഇണ്ട്.
ആഹ്.
ആഹ്. അമ്മ അടുക്കളേയില് പാചകൊക്കെ അമ്മന്ന്യെ ചെയ്തോളും. എന്നാലും പിന്നെ തൂപ്പും തൊടപ്പും. കഴുകും പറക്കും. അങ്ങനെ കൊറെ ജോലികളുണ്ടല്ലോ? ഇപ്പം ഇവരെ ഇട്ടോണ്ട് അതൊക്കെ ചെയ്യാൻ പാടാ. അതു അല്ലാ ആളുകള് രണ്ട് രണ്ടു പേരും രാത്രിയില് കറക്റ്റായിട്ട് നല്ല ഒറങ്ങത്തില്ല എടക്കിടയ്ക്ക് എണീക്കും വെറുതെ എണീക്കും ഞാൻ അടുത്തുണ്ടോ ചേട്ടന ടുത്തുണ്ടോന്നൊക്കെ എണീറ്റ് നോക്കിട്ട് ഞങ്ങളെ കെട്ടിപ്പിടിിച്ചു ത്തെ ഒറങ്ങുള്ളൂ അപ്പൊ നമ്മള് ഒന്ന് ഫ്രീ ആയിട്ട് കിടന്ന് ഒറങ്ങാൻ പറ്റാത്തതു കൊണ്ട് ആ ഒറക്ക ക്ഷീണം കറക്റ്റ് ആവാത്തതൊണ്ട് എനിക്ക് രാവിലെ എണീറ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല.
ആഹ് ആഹ്
അത് കാരണം അമ്മ അങ്ങ് ചോറും കറിയൊക്കെ അമ്മ യങ്ങ് വെച്ചോളും.
ആഹ് അതോണ്ട് വല്ല്യ കൊഴപ്പില്ല
ആഹ് അതെ പിന്നെ ഇതൊക്കെയെ ഉള്ളൂ തുണി കഴുകുന്നത്. ഇവരില്ലെ ആഹാരം കഴിക്കുമ്പോ എല്ലാടോം തേച്ചു വാരി വെച്ചിട്ടായിരിക്കും കഴിക്കുന്നെ അപ്പൊ ആ തറ തൊടപ്പ് തുണി കഴുക് അങ്ങനെയുള്ള ജോലികളാണ് കൂടുതലായിട്ട്.
ആഹ് ആഹ് മഴ പെയ്ത് വെള്ളം നിറയോ ഇങ്ങളെ നാട്ടിലൊക്കെ
ആഹ് ഇവിടെ നമ്മുടെ മിറ്റത്തൊന്നും നിക്കില്ലെങ്കിലും വഴിയിലെല്ലാം നല്ല വെള്ളൊണ്ട്. ഇന്ന് രാവിലെ തൊട്ട് മഴയായിരുന്ന കാരണം വഴി മൊത്തം വെള്ളം. നമ്മുടെ മി മിറ്റത്തൊന്നും നിക്കത്തില്ല. പക്ഷെ നടന്നു പോകുന്ന വഴിയിലൊക്കെയുണ്ട് വെള്ളം അത് കാരണം ഒരു ബുദ്ധിമുട്ടാ.
ആഹ് കൃഷിയൊക്കെണ്ടോ?
ഏഹ്
കൃഷികളൊക്കെ ഇണ്ടോ?
കൃഷിന്ന് പറയാനായിട്ടൊന്നുല്ല. വാഴയൊക്കെയുണ്ട്. അതേ ഉള്ളു അല്ലാതെ വാഴയുണ്ട് മൊളകുണ്ട്. പച്ചമുളകേ മുളകുണ്ട് വാഴയുണ്ട് ത ക്കാളി ഇണ്ട് പിന്നെ കോവയ്ക്ക ഉണ്ട്. അതേ ഉള്ളൂ ആഹ് തക്കാളി ഉണ്ട്
ഇതിനെക്കെ കിട്ടൂലേ
ആഹ് അതൊക്കെ കിട്ടും. നമ്മുടെ വീട്ടില് ഏഹ് എടുക്കാനുള്ളതേ ഉള്ളൂ അതില് കൂടുതലൊന്നും കാണത്തില്ല അതിനകത്ത്. എന്നാലുണ്ട് പച്ചമൊളക് ഇനി ഇപ്പൊ പിടി ച്ചതേ ഒള്ളൂ ഒരൂ ഒരു പത്ത് പന്ത്രണ്ട് മൊളക് പ്പോ ഇന്നലെ പറിച്ചു.
ആഹ്.
കോവയ്ക്ക പിന്നെ എടക്കടക്ക് കിട്ടും അത് ഇപ്പാണെങ്കില്. ഇല്ല നമ്മടെ നമ്മടെ വീട്ടില് പശൂനെ ഒന്നും വളർത്തുന്നില്ല കാര്യം അതൊരു വല്ല്യൊരു ജോലിയല്ലേ. രാവിലെ അതിനെ ആഹ് തൊഴുത്ത് വൃത്തിയാക്കലും അത് അതിനെയും പശുക്കളെയും ന നമ്മള് വൃത്തി ആയിട്ട് നോക്കണോല്ലോ അതൊരു വല്ല്യ ജോലി ആയത്കൊണ്ട്. ഇല്ല എടയ്ക്ക് പോത്തുണ്ടായിരുന്നു പോത്തിനെ പിന്നെ കൊടുത്തിയത് കാരണം. കുഞ്ഞുങ്ങളും അതും എല്ലാം കൂടെ മാനേജെയ്യാൻ നമുക്ക് പറ്റുന്നില്ല.
ആഹ് ആഹ്.
അങ്ങനെ പിന്നെ പോതിന്റെയൊക്കെ നിർത്തി.
ആഹ്.
പശുവിനെ അത് കാരണം ആ ഭാഗത്തോട് ചിന്തിച്ചിട്ട് പോലുല്ല വല്ല്യ ജോലിയ ഇല്ല പോത്തിനെ നോക്കുന്നതിനേക്കാളും വലിയ ജോലിയാണ് പശു
ഉം
തൊഴുത്തൊക്കെ കറക്റ്റായിട്ട് അമ്മള് വൃത്യാക്കി കൊടുത്തില്ലേല് പിന്നെ അത് കു അടുത്തുള്ള അയ ക്കാർക്കും അതൊര് ബുദ്ധിമുട്ടാകും
ആഹ്.
അത് കാരണം. അവടെണ്ടോ പശുവൊക്കെ ആഹ്. പാലൊക്കെ അപ്പോ കവറ് പാല ഉപയോയിക്കാ അതോ അടുത്ത് പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ടോ?
ഇന്ന അടുത്ത വീട്ടിലുണ്ട് പശുക്കളൊക്കെ ഇണ്ട്.
ആണല്ലേ വീടുകളിന്ന് മേരിക്കും ആഹ് ഇവടെ നമ്മളടുത്ത് പശുക്കളുള്ള വീടുകളൊക്കെ ഇണ്ട് എന്നാലും നമ്മള് പാല് സൊസൈറ്റിയില് പോയാ വാങ്ങിക്കാറ്.
ആഹ് സൊസൈറ്റി ഇണ്ട് ഇവടെ ഇവിടടുത്തന്നെണ് കൊറച്ച നടക്കണംന്നള്ളൂ.
ആഹ്.
ഉം. കു കുറഞ്ഞ ഒറങ്ങിയോ ഒറങ്ങിയോ കുട്ടികളൊക്കെ?
ഇല്ല അവരെയ് ഇന്ന് ആണെങ്കില് ചേട്ടന്റെ മാമന്റെ വീ ഇവടെ അടുത്താണേ. അപ്പോ അവടെ മാമന്റെ മക്കളൊക്കെ ഇണ്ട് അവ സന്ധ്യയ പ്പൊ അവരെ അങ്ങോട് കൊണ്ടോയി കുഞ്ഞുങ്ങളെ ഇനിപ്പോ വിളിച്ചോണ്ട് വരാൻ സമയാവുന്നു.
ഉം ഇന്നിപ്പോ ബക്ഷണൊക്കെ.
പോയി വന്നിട്ട് പോയി വിളിച്ചോണ്ട് വരാന്ന് വിചാരിച്ച.
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ ന്നിട്ട് കുട്ട്യോള്.
ആഹ് മക്കളവ്ടുന്ന് കഴിച്ചു ഞാൻ വിളിച്ചാരുന്നു വിളിച്ചപ്പോ അവര് ഫക്ഷണൊക്കെ കഴിച്ചു. ദേഹൊക്കെ കഴുകി വൃത്തിയാക്കി നിർത്തിയേക്കുവാന്ന് പറഞ്ഞു. ഇനീയിപ്പം അവരെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങള് കഴിച്ചില്ല കഴിക്കണം.
ആഹ്.
കഴിച്ചിട്ട് പിന്നെ അവരെ ഒറക്കണം.
ഉം.
നമ്മള് കൂടെ കെടന്നാ മാത്രേ ഒറങ്ങത്തൊള്ളൂ അല്ലാതെ ഒറങ്ങ സമയാവുമ്പോ. ഒറക്കം തൂങ്ങി അങ്ങനെ ഒറങ്ങത്തൊന്നുല്ല നമ്മള് എത്ര താമസിച്ചാലും. നമ്മള് പിടിച്ച്ച് കെടത്യാ മാത്രമേ അവര് ഒറങ്ങത്തൊള്ളൂ.
ആഹ് ആഹ് പിമ
അത് കാരണം കഴിച്ചിട്ട് പത്തരക്ക് മുന്നേ രണ്ടുപേരെയും കെടത്തി ഒറക്കണം.
ആഹ് സിനിമക്ക് പോവാറുണ്ടോ?
ക്കാനൊരു മടിയാരിക്കും ഒറക്കം തെളിയത്തില്ലല്ലോ. അത് കാരണം പരമാവധി കൃത്യസമയത്ത് ഒറക്കാൻ ഞാൻ നോക്കും
ആഹ്
ഏഹ്
ഉം സിനിമക്കൊക്കെ പോവാറുണ്ടോ ആഹ് കുട്ടിയാളൊക്കെ ഉറങ്ങിണ്ടവര് രണ്ടു പേരു ഒറങ്ങി
ആണോ
ഉം അവർക്ക് നേർ ത്തെ സ്കൂള് പോണ പ്പന്ന് നേർത്തെ ഉറങ്ങു ഉം ഉം
ണ്ട് പക്ഷിപ്പൊ കൊറച്ച്സം കൊണ്ടെ മാമന്റെ വീട്ടിലോട്ട് വൈകിട്ട് കൊണ്ടു പോകുന്നത് കാർണം ഈ നേരത്തെ ഒറക്കുന്നത് നടക്കാറില്ല മറ്റേത് ഞാൻ ഒൻപത് മണിയൊക്കെയാവുമ്പോഴത്തേക്കും പിടിച്ചെടത്തി ഒറക്കുന്നതാണ്
ആഹ് ന്നാ രാവിലെ അവർക്കൊറക്കോം ശരിയാവേ കൊറേ നേരം ഒറക്കം ട്ടല്ലോ ഉം
ഇപ്പൊ കൊർചൂസം കൊണ്ട് മാമന്റെ വീട്ടിലോട്ട് സന്ധിക്ക് കൊണ്ടു പോവുന്ന കാരണം തിരിച്ച് വിളിച്ചോണ്ട് വരാൻ ലേറ്റാവും
ആഹ് അവടെ കുട്ടിയോളൊക്കെല്ലപ്പൊ
ആഹ് അതെ അവടെ മാമന്റെ മക്കളുമായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടാ
ആഹ്
അപ്പൊ നമ്മള് വിളിക്കാൻ നേരത്തെ ചെന്നാലും രണ്ടാളും വരത്തില്ല വരാ മടിയാണിക്കും അവിടെ നിന്ന് ചിണുങ്ങി നമ്മള് പിന്നെ എന്തേലൊക്കെ പറഞ്ഞ് ഏ ഒന്ന് തരപ്പെടുത്തി കൊണ്ടുവരണം
ആഹ്
അത് കാരണം വന്നിട്ട് പിന്നെ ഒറങ്ങാൻ താമസിക്കും മറ്റേത് ഒൻപത് മണിയൊക്കെയാവുമ്പോ ഇവരെ കിടത്തി ഒറക്കി അപ്പോഴ്ത്തേക്കും പത്ത് മണിയൊക്കെയാവുമ്പോ നമ്മളും ഫുഡ് കഴിക്കും ഇതിപ്പോ ഇവര് വരാൻ താമസിക്കു ന്നോണ്ട് നമ്മടെ ഫുഡ് കഴിപ്പും താമസിക്കും അവരെ ഒറക്കുന്നതും താമസിക്കും അതാണ് രാവിലെണീക്കാനു ഒരു മടിയായിപ്പോവും
ആഹ് യ അല്ല അടുത്താണോ വീട്
ആഹ് അടുത്ത് തന്നെയ
ആഹ് ദിവസം പോവോ
ആഹ് എടക്ക് തോന്നുമ്പൊഴൊക്കെ പോകും അങ്ങനൊന്നുല്ല ഞാനിപ്പോ ഇന്നലെ വീട്ടിലായിര്ന്ന് ഇന്ന് വന്നതേയുള്ളൂ
ആഹ് ആഹ്
ആഹ്
ഉം
ഇന്നലെ രാവിലെ പോയിട്ടിന്ന് രാവിലെ വന്നേ ഏഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു പിള്ളേരൊക്കെ ഒറങ്ങി ഉം കെടക്കാണ് അപ്പൊ ങ്ങനെ വെർതെ ഫ്രീ ആയപ്പോ
ആഹാ ഉം ന്ന ശരിയെന്നാ
ആഹ് ആഹ്
ഓക്കെ
ഉം